ഹലോ
ഹലോ
ഹലോ
കിട്ടണ്ടാ
ആ കേക്കുണുണ്ടോ?
നല്ല മഴണ്ട് ഞാൻ വിചാരിച്ച് ഇനി റേഞ്ചിന്റെ പ്രശ്നത്താല്ലേ
കേക്കണണ്ടോ ചോയ്ക്കാ കേക്കണ്ന്ന്‌ ഞാൻ പറയണെ കേക്കണില്ലേ ആഹ് ആഹ് ആഹ് മഴയുടെ പ്രശ്ന നല്ല മഴ ഇബ്ടെ മഴയല്ല മഴക്കാറന്നെ ഉള്ളു
ഏ ഇവിടന്ന് പെയ്യണ് ഇപ്പൊ
ആഹ് എന്നട്ട് ചായുടിയോ കഴിഞ്ഞപ്പോ പ്പോ
കഴ്ച്ചോ ഇല്ല ഞാൻ പ്പോ കുട്ട്യാക്ക് കുട്ടികളെ സുകുൾ ടൈം ചോറ് ആഹ്
ആഹ് ആ എന്താ മീൻ ഇണ്ടായിർന്നോ?
ശരി
ബി ലിയ ഏ ബേക്കറി കടിയൊന്നും പിന്നെ ഇണ്ടാക്കല് ഇണ്ടായില്ല ഉം ഓൻ നീച്ച് കൊറച്ച് കുട്ടിണീച്ചപ്പളേ
ആഹ് ആ
ആ ഭയങ്കര കരച്ചിലൊക്കെയാരുന്നു പിന്നെ ഓനായിട്ട് അവിടന്ന്
ആ അതെ പിന്നെ കുട്ടികളൊക്കെ വന്നാ സ്കൂള് ട്ട് വന്നാ
ആഹ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നു ക്രീം ബണ്ണു കൊണ്ടറിച്ചു
ആഹ് ക്രീം ബണ്ണ് അവിടെ എത്ര പാക്കിന്
പത്ത് രൂപ
അത് ചെറുത് ഓരോന്നിന്റെ ആ
ആ ഓരോന്ന് ഒരെണ്ണത്തിന്റെ ആ മറ്റേ നാപ്പത് നാലെണ്ണം വരുന്നത് അപ്പൊ ഇതാകുമ്പോ വേറെ വേറെ ഫേവർണ്ട് ണ്ടാവും പറഞ്ഞോട്ടെ അങ്ങനെ വാങ്ങിക്ക ആഹ് ചോക്ലേറ്റ് പിന്നെ സ്ട്രോബെറീ മാ മാങ്കോ പൈനാപ്പിള് ഒക്കെ കിട്ടും അപ്പൊ അത് വാങ്ങി ആഹ് കുട്ടി ഒറങ്ങി കുട്ടി ഒറങ്ങി കറന്റ് വന്നു കറന്റ് ഇണ്ടായിരുന്നില്ല രാത്രി വന്നിട്ട് വല്യ കൊഴപ്പൊന്നും ഇതുവരെണ്ടാർന്നില്ല ആ സൂചി വെച്ചിട്ട് വാക്സിൻ വെച്ചിട്ട് രണ്ടീസം നല്ല പ്രശ്നായിരുന്നു ഞാന് ആ ഇവിടെ രാവിലെ പോയതായിരുന്നു ഇപ്പൊ വന്നിക്കാ അപ്പൊ മിഷീനില് തിരുമ്പിറ്റത്തെ എന്തറന്നള്ളു ഒ ഉണക്ക കാനും ഒലിബാനൊന്നും പറ്റിട്ടുണ്ടന്നില്ല അപ്പൊ അതൊക്കെ ചെയ്യ അപ്പ
ഉം അത് ശരിയാ
ഏതാലും ഓന് ഉറങ്ങും ചെയ്തു
ആഹ് അതന്നെ
ചിലപ്പോ മഴ വന്ന മഴയുടെ പിന്നാലെ ഒരു വിരുന്ന് പോവല
ആഹ് ക ആ അത്വിടക്കെണ്ട് ഇവിടെ രാവിലെ പോയല് ചെലപ്പോ ഉം നന്ന വൈകുന്നേരം വരാന്ന് നക്കൂല ട്ടോ ഒരു ഉച്ചക്കൊക്കെ വരും ഉം
അപ്പൊ പിന്നെ അതിൻ്റെ മുമ്പ് നമ്മള് നമ്മളെ പണിയങ്ങട്ട് തീർത്താ
ആഹ്
കൊഴപ്പല്ലല്ലോ
ഉം പിന്നെ പൈപ്പില് വെള്ളംല്ലാതാ വുബളാണ് കുടുങ്ങല് അപ്പളാണ് പ അപ്പൊ പിന്നെ പണിയൊന്നും നടക്കൂല
അത് നടക്കൂല കിണറും വെള്ളമൊക്കെ ഉണ്ടോ
ആഹ് കെണറ് നങ്ങക്ക് സ്വന്തംയിട്ടില്ല തറവാട്ടിങ്ങത്തെ
ആഹ് ആഹ് ആഹ് ഇവിടെ അങ്ങത്തന്നെ ഏ ഈ കാലക്ക അടുത്തൊരിക്കും പടിക്കും പടിക്കും അങ്ങനെ അങ്ങനത്തെ തന്നെയൊക്കെയണത്
ആഹ് അങ്ങനെ സ്വിച്ച് എവിടെ പിടി കിട്ട
രണ്ട് മൂത്ര രണ്ട് രണ്ട് അപ്പനണ്ട് മൂത്രണ്ട് ആഹ് അവരാര വീട്ടില് മാരാര്ക്കൊള മാരാര്
ആഹ് വേറെ ആഹ്
വേറെ നമ്മുക്ക് എപ്പഴാവിശ്യച്ചാ നമ്മുക്ക് ഇണ്ട് ഈ മഴക്കാല ആ വിശയല്ലാ
ആഹ്
വേനൽക്കാലത്ത് വെള്ളം ഇങ്ങനെ ഒരുപാട് വള്ളൊള കിണറൊന്നല്ല വറ്റും
ആഹ് ആഹ് ഇവിടത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഉം
പക്ഷെ ഒരാൾക്ക് കിട്ടൂല
ആഹ് അങ്ങനേണ് അപ്പൊ ഒരാള് പിടിച്ച ഒരാള് ഈ പടൊക്കെ അങ്ങനത്തെന്നെയണ വള്ളല്ലാത്ത
ആണൊ വേനല്ലാത്തപ കൊഴപ്പല്ല
അല്ലാത്തപ കൊഴപ്പല്ല അത് ഇവിടൊക്കെ അങ്ങന തന്നെയാണ് അവുന്റെമ്മേ ഏ അത് ഞാൻ എപ്പോഴും പറയുന്നിട്ട് അവലക്കിച്ചിട്ട് കിണറ് വേണം വേണം വേണംന്നറിയും
ആഹ് സ്ഥലുണ്ട് വീടും വീട് നിക്കുന്നൊടത്ത് സ്ഥലല്ലേ
ഉണ്ട് അയ്മക്കണ്ട് ഒരുങ്ങി നീങ്ങിട്ടില്ല കുറച്ച്കയട്ടെ വച്ചിട്ടാ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് ഈ വീട് പണി കഴിഞ്ഞട്ട് അപ്പൊ ഇങ്ങനെ അതൊക്കെ കേടിട്ട് ആഹ് ഉം എങ്ങനെയുള്ള ഒരു വീട്ടക്കൊരു കിണറ് ആവശ്യം
ആഹ് ഒരു കൂട്ടരക്കാണെങ്കിലേ ധാരാളക്കാരം വെള്ളം ഒരറ്റ ആള് ആ ഒരാള് ഒറ്റ ഒക്കെ ആവുമ്പോ ധാരാളം കരം വെള്ളം രണ്ടു മൂന്ന് ഫാമിലിക്ക് ആവുമ്പോ വെള്ളം തേകയുല്ലേ
ആഹ് അതല്ല് വെള്ളം ഇല്ലാത്ത ടൈം ആയാല് ആ കൊറച്ചിട്ടൊളീ കിണറ് പറ്റീക്കണു കൊറച്ചിട്ടോളീ കിണറ് പറ്റി
പിന്നെ ഇമ്മ ഇല്ലയേ അമ്മായിമ എന്തിയെ
ആണ്ടേ ഇവിടെം ആ എന്റെ കൂടെയാണ്
ആ ശെരി
തറവാടല്ലേ നമ്മളതെന്ത് നമ്മളന്തൊക്കെ ആക്കിയാല് തറവാട് തറവാട്
ഉം മൂത്തച്ചിയുള്ള ഒരാളാ
നല്ല ആളാണ് ഒരാൾക്ക് എനിക്കാണേൽ മെട്രോൽ കുറച്ചു വിട്ടിട്ടാട്ടോ അതുകൊണ്ട് പിന്നെ ഓൽക്ക് കെണറും കോൽക്കിണറും ഒക്കെ
ആ അതെ ആ
ഇവിടെ വെള്ളല്ലാഞ്ഞിട്ട് അവിടെന്ന് എടുത്തിന്നു കൊറെ ലോംഗ് ങ്ങാണ് കൊറേ പൈപ്പൊക്കെ ഇടണം
ആ ആ
കിട്ടണെങ്കില് എന്നാലും അവിടെന്ന് എടുത്ത് അടിച്ചതന്നീന് രണ്ടുട്ടർക്കും ഓരോ പാത്രൊക്കെ
ആ പിന്ന പിന്നെ അടുത്ത കൊയലൊക്കെ ഉണ്ടെങ്കില് പിന്നെ സുഖാണ്
സുഖാണ് പിന്നെ ഇപ്പ ഈ ജപ്പാൻ വെള്ളം വന്നോണ്ടേ ജപ്പാൻ വെള്ളം
ഞങ്ങക്കിവിടെ പൈപ്ഇട്ടുകാണ്ടോക്കെപൊയിട്ടുള്ളു
ആ അവിടൊക്കെ എന്നോ വരലൊടങ്ങിക്കണു രണ്ട്
അയിന്റെ അങ്ങനെയല്ല ഇങ്ങക്ക് കൊറേമുന്നേ പൈപ്പിട്ടുവച്ചേക്കു
ആ ആ ഞങ്ങക്ക് പൈപ്പിട്ടിട്ട്പോയ് ഒരുപാടൊന്നും കെടന്നില്ല ഇത് ഈ ഇതിൻറെ അത് ഞാ എൻറെ വീടിന്റെ അടുത്താണ് ഈ ലാശ്ശേരി പറയും അവിടെയാണത് വരുന്നേ നിന്റെ ഒരു ടാങ്കും കാര്യങ്ങളും ഒക്കെ
അതെ
പക്ഷെ വെളളം
ഇവിടൊക്കെതാ പൈപ്പിട്ടുക്കാണ് പോയിക്കണേ മൂന്നുകൊല്ലം കഴിഞ്ഞു പെയ്യൂന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെന്താ പാടുന്നാവോ എട്ട് ആ വരാൻ ആ അതെത്ര ബില്ല് വരല്
അത് നമ്മൾ എടുക്കണേന് അനുസരിച്ചിട്ടാണ് ബി പി എല്ല് കാഡൊക്കെ നാനൂറ് വരണവര് ണ്ട് എഴുന്നൂറ് വരണവരുണ്ട്
ആ ആ വെള്ളം തീരെ ഇല്ലാത്തവര് എടുക്
എടുക്കുമ്പോ ആ ആ എണ്ണൂറ് രൂപായാണ് ടെ തീരെ ആ വെള്ളം മാത്രം യൂസ് ചെയ്യുന്നുണ്ട് അവള് എടുത്ത വീട്ടില് അവൾക്ക് എഴുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ വരും ബില്ല് ഞങ്ങക്ക് ബി പി എൽ കാഡാണ് അപ്പൊ ഞങ്ങളത് എഴുതി കൊടുത്തേക്കാണ് ഫുൾ ടൈം ഇല്ലാ ഇന്ന് വന്നാ നാളെ വരില്ല
ഏ നമ്മുടെയൊക്കെ പറണകേട്ടിനെ ഫുൾടൈം ഉണ്ടാവുന്നാണ്
വന്ന പാടൊക്കെ അങ്ങനെ തന്നെയാന്നു പിന്നെ നല്ല സ്പീഡേക്കാരം വെള്ളം അപ്പൊ എന്താവും പൊട്ടും ഇത് ഒരുപാട്നേരം അടിച്ചാല് പൈപ്പ് വെള്ളം അവിടെ ഇവിടൊക്കെ പൊട്ടി ആർക്കും വെള്ളം ആവശ്യ ജ്ണ്ടാവ്ലല്ലോ ആഹ് ചിലവർക്ക് കിട്ടും ചിലർക്ക് തീരെ കിട്ടുണ്ടാവൂല അങ്ങനെയൊക്കെത്തെ ഇഷ്യു വന്നിട്ട് പിന്നെ ഒന്നരാടാക്കിക്കാണ് പോല്
ആഹ്
ഒന്നരാടം കിട്ടും
വെയ് കാർഡ് താഴെള്ളോർക്ക് പൈസ ഇല്ലാ തൊന്ന്ണ്ട്
പൈസ വേ വേണം ലിമിറ്റ്ണ്ട് അയിൽ അധികംട്ത്താ കൊടുക്കണം ഒരു മുന്നൂറ്റിച്ചില്ലാ ന്ന രൂപ നന്നൂറ് രൂപ അത് മി അത് പൈസ ചെലപ്പോ അടക്കേണ്ടി വരുട്ടോ മീറ്ററിന്റെ എന്തോ ഒരു കണക്ക്ണ്ട് അത് എത്ര ലി ത്ര വെള്ളം ന്നുണ്ട് അതിലധികം ഓടിയാല് ചാർജ് ചെയ്യണം
ആഹ് അങ്ങനെ
ക്കരാണ് ബി പി എൽ കാർഡ്മക്ക് ആക്കിട്ട് ഒരു രണ്ട് വട്ടംറ്റെ അടക്കേണ്ടി വന്നു
ആഹ്
സമയത്ത് നമ്മള്
ഞങ്ങൾക്ക് കാർഡ് ആയിട്ടില്ല പെരക്ക് നമ്പറൊന്നും ആയിട്ടില്ല
ആ വല്യ വീടൊക്കെണോ സാധാ ആഹ് അല്ല ബി പി എൽ കാർഡ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ടെ ചോയ്
ഉം ഇല്ല ചെറുത് കിട്ടൂല മേൽക്കന്നാവും വെള്ളാ അത് ചാൻസ് വളരെ കുറവാ ഇങ്ങക്ക് തായെണ്
ഞങ്ങളത് താഴെണ് അമ്മളെ വീട് ആഹ് ഞാൻ പർഞ്ഞിലെ മോള്ക്ക് ഷീറ്റ് ഇട്ടിട്ട് പക്ഷേ ഒരു ആഹ് അങ്ങനെ ഒരു റൂമോള്ളൂ പിന്നെ താഴെ ആകെ എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് ഒള്ളൂ
ആഹ്
ആയിരംല്ല ഒക്കപ്പാടെ ആയിരംണ്ടാവുള്ളു
ആഹ് അഹ് ശെരിയാ ഇത് എത്ര ആയിരത്തി അറുന്നൂറ് അങ്ങനെ എത്ര ആണ്പ്പം
ആഹ് ഈ ബുതിയതായിട്ട് കെട്ട്ണ വിടോളൊക്കെ അങ്ങൻ തന്നെ അല്ലേ വെര് പിന്നെ അയ്ല് കോർഞ്ഞൊന്നും അങ്ങനെ കേറ്റ്ണില്ലല്ലോ
പിന്നെ ഇപ്പ ഈ പഞ്ചായത്തിന്റെ വീടെന്നെ ഇട്ക്ണത് അത്യാവശ്യം വലിപ്പണ്ട് ആൾക്കാര് അങ്ങനെക്കെ ചെയ്യ്ണ്ടല്ലോ ഉം
ങ്ങനെ അത് ചോവ്വാക്കിട്ടിട്ട് കൊർച്ച് ഭാഗം കാണിച്ചിട്ടൊക്കെല്ലേ ഉം ന്നന്ന്ണ്ടെ ഇപ്പ പറയ്ന്ന്ണ്ട് പണ്ട് പർഞ്ഞു വണ്ടിക്കെ ഉള്ളോർക്ക് കിട്ടൂലന്നൊക്കെ പറിണ്ട് ഇപ്പൊ പറിയ്ന്നുണ്ട് തഹ് ഒരു വീട്ടില് അത്യാവ അഹ് ആഹ് അഹ് ആഹ് ആഡംബരല്ലാത്ത വണ്ടി ഇണ്ടാവൂ സാധാ നോർമ്മല് ക്ക വണ്ടിക്കൊ പ്പോന്നും കൊഴപ്പല്ലാന്നും പറിണേക്കാ
ഞമ്മക്ക് വണ്ടിന്നും ഇല്ല ബൈക്ക് ഇണ്ട്
ആമ്മ് ഒന്നും പിന്നെ കൊഴപ്പുണ്ടാവൂല്ല വീട് മാത്ര ആണെങ്കിലും ഒന്നും വിഷയല്ല കറണ്ട് ബില്ല് ആ ആയിരത്തി അഞ്ഞൂറ്
ആ അത്ര വരുവോ ഏഹ് ഞങ്ങക്ക് വീട് വീട്മ്മക്കാക്കി ഇല്ലേര്ന്നു കരണ്ട് ഇപ്പൊ ആക്കിയതാണ് അങ്ങനെ ഉം ആഹ് ശെരി എന്നാ ഒക്കെ